ആഹ് കേക്കണ് ല്ലേ
എന്തൊക്കെയാ വിശേഷം
സുഖാണ് ങ്ങക്ക് ന്താ
സുഖണല്ലാംഹല്ല ങ്ങമോണ്
ഏ എെന്താ സ്പെഷ്യല് കുക്കൊക്കെ ചെയ്തനോ
ആഹ കുക്കിങ്ങ ഒക്കെ കഴിഞ്ഞ്ഞു ഫുഡ ഒക്കാ നേരല്ലേ
ആഹ്, എല്ലാ പറഞ്ഞേനുള്ള ഒരുങ്ങില്ലേ
ആഹ്
ഞാന് എന്താണ് ഇടെന വെറുതെ നിക്കണേ ഇപ്പൊ വെറുതേകച്ച് പണ്യോന്നുല്ല
ആഹ്
എന്തേ എന്തേലും കൂട്ടിയക്ക്‌ണ്ടോ
ഹഏ
എന്തെല്ലോ സൗണ്ടെക്ക്‌ണ്ടോ
അങ്ങനൊന്നുല്ല.
ആഹ്, അല പണി കഴിഞ്ഞിനെല്പ്പം എന്തേലും കേക്കുണ്ടോ കരുതി
ആഏല്ല
ആഹ്, എന്താന്ന് സ്പെഷ്യല് ഇണ്ടാക്കിക്ക്‌ണെ ഇന്നെന്താ ചോറും കൂട്ടനൊക്കെ
ഇനെ ചോറും ചിക്കൻ കറിയ
ഉം കുട്ട്യാളൊക്കെ ണ്ടോ?
ആഹ് രണ്ട് പിള്ളേര്ണ്ട്. കോളി പോയതാ
ഏഹ്, എത്ര ക്ലാസ്സിലൊക്കെ പഠിക്ക്‌ണെ
ഒന്നൊ ഒമ്പേലും ഒന്നു നാലിലും.
ആഹ് എന്താ ആൺകുട്ടിയോ പെൺകുട്ടിയോ
രണ്ടാള് ആൺകുട്ട്യാളാ.
ആഹ
ങ്ങക്കോ
ഇൻക്കോരു മോളാണ്. രണ്ട് വയസ്സാവ്ണൊള്ളു
ആ ശരി ന്നവിടെ എന്തൊക്കാണ്
നല്ലത് ഇന്നെന്താ സ് സ്പെഷ്യല്ല് നെയ്ച്ചോറ്
ഒന്നൂല്ല ഇന്നിപ്പം വെറുതെ അത് എടുത്ത് വെക്കും ഉം
ആ നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടില് ഞാനും രണ്ട് കുട്ടികളും തന്നെ
ആ വേറെയെന്തൂട്ട എന്തേങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോങ്ങള്
ഇല്ല വർക്കൊന്നുല്ല വെറുതെ വീട്ടിലിരിക്ക്
പഠിക്കണവുല്ലല്ലെ ഉം
ഫുഡ് കഴിക്കല് കഴിഞ്ഞോ
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല കൊറച്ച് കഴിഞ്ഞിട്ട് ഇരുത് എല്ലാ പനൊന്നിനാ എണ്ണീക്കണേ എത്തി തിരുമ്പാൻ ഇപ്പംഎടുത്ത ടൈംആയപ്പോ ഒരു മൂടില്ല ഇന്ന് ഇനി നാളെ തിരുമ്പാം മഴ രാവിലെ ഇങ്ങനെ ചെറുങ്ങന്നെ പെയ്തു അവിടെ മഴയുണ്ടോ? ഹലോ ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ ആ ആ അവിടെ മഴയുണ്ടോ?
ഇല്ല ഇല്ല
ആ വേറെഅങ്ങാട്ട് എന്തൊക്കെയാ വർത്താനം?
വേറെ എഞാ അങ്ങനെ പോണു
കളിയൊക്കെ കാണാറുണ്ടോ ഫുട്ബോള്
ഫുട്ബോള് ഇവിടെ ടി വി ഒന്നും ഇല്ല
ഏ അപ്പൊ ഒമ്പത് പഠിക്കുന്ന ആൺകുട്ടിക്ക് കളീഒക്കേയില്ലേ
ആ അവന് ഇൻട്രസ്റ്റ് ആണ്
ഏതാ ടീം ഏതാ
ഓന് അർജന്റീന
ആ
ഓൻകളി കാണാൻ ഇതുവരെ പോയിട്ടില്ല പോണം കണീം രാത്രിയല്ലേ അല്ലെ ഞാനമോൾക്ക്ന്നരത്തല്ലേ അപ്പഴൊക്കെ എന്തൊലും ബിസി ആവും. മദ്രാസും കാര്യൊക്കെ ഉള്ളതുകൊണ്ട്
ഏ ഏ അർജൻിന അല്ലേ നല്ല കണ്ട ഹലോ
ഉം പിന്നെ എന്തൊക്കെയാ
വേറെന്താ ഇങ്ങള് പറയ് ഇങൾ ട്രിപ്പ്‌ ഒക്കെ പോവാറുണ്ട്
വർക്ക് ചെയ്യലുണ്ടോ
ആ അയ് ചെയ്യുണുണ്ട്
ആ കോടാക്ട്ടിൽ ഇങ്ങനെ കണ്ടു
ഏ
ആ അമ്പർല
മറ്റേ വാട്സപ്പിലെ
ഉം ഉം
ഓ വേറെങ്ങട്ട് എന്തൊക്കെയാ നിങ്ങളെ വർത്താനം
എല്ല അങ്ങനെ പോണം സുഖം
ഏ എന്തായാലും ഓൺലൈൻ ആയിട്ട് എന്തും ബിസിനസ്
ഇല്ല ഞാൻ ചുമ്മാ വീട് ട്ട്‌ലിരിക്കാണ് വർക്കുന്നെന്തേലും പോണം ഇപ്പം ഒന്നും റെഡി ആയിട്ടില്ല
കുട്ടികളൊക്കെ വലുതായില്ല അത അത് ഒരാൾ ഒമ്പലോ ഒ രണ്ടിലോ മൂന്നിലോ നാലോ ഉം വീട്ടിലാകെ ഇങ്ങളും കുട്ടികളും ഹസ്ബൻഡ് മാത്രന്നള്ളൂ
ഹസ്ബന്ഡ് പുറത്താണ്
ഏ വെറേങ്ങട്ട് എന്താ ജ വേണ
ഏ
സ്വന്തയിട്ട് വീടൊക്കെ തന്നെ
ആ സ്വന്തയിട്ട് വീടുണ്ട്
ആ വേറെങ്ങോട്ട എന്തൊക്കെയാ
ആ
ച്ച ങ്ങള്
ഉം ഫുഡ് കഴിച്ചു
ഏ നേർത്തെ കഴിക്കും ലെ
ആഹ് ചെലപ്പോ നേരത്തെ കഴിക്കും ഞാൻ ഒറ്റക്കല്ലേ ഉള്ളു അപ്പൊ അങ്ങനെ വെറുതെ കുമ്പൊ ഭക്ഷണം കഴിക്കും അല്ലേൽ പിന്നെ എല്ലാരും ഉണ്ടെങ്കിൽ അപ്പൊ ഓരോ കാത്തിരിക്കും
നെയ്ച്ചോറും ചിക്കൻകറിയും പെട്ടെന്ന് ആയിട്ടുണ്ടാവൂലേ സ്കൂൾ പോവ് മ്പോത്ത് ന്
ആ
കുട്ടികൾ എന്താ കൊണ്ടോയി ചോർ കൊണ്ടോയോ
ഇല്ല കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും ഓല് ഗവണ്മെന്റിലാ
ആ ഇവട്ന്ന് കുറേ കുട്ട്യോളുണ്ട്
ആ വേറെ ന്നട്ടെന്തെക്കെ വർത്താനം
വേറെന്താ നിങ്ങൾക്ക് സ്വന്തമായിട്ടാണോ വീട്
അല്ലല്ല ഞങ്ങള് ഫാമിലി ആയിട്ട നിക്കുന്നത്
ആ അവിടെ ആരൊക്കെ ഉണ്ട് അപ്പോ
പിന്നെ പെങ്ങമ്മാർ
ആഹ് ആ
മൂത്തച്ചനും ഇളേച്ചനും ഒക്കെ ഉണ്ട് ഒലൊക്കെ വേറെ വേറെയാണ് ആ സെപ്പറേറ്റ് വീടിന്റെ അടുത്തന്നെ ആണ്
ആ ആ
വേറെന്താ
നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്തേങ്കിലും ഉണ്ടാവലുണ്ടോ
ആ സ്പെഷ്യൽ ഉണ്ടാവൽ ഉണ്ട് ഞായറാഴ്ച വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് ഇന്ന് ഇപ്പോ ഒന്നുല്ല പിന്നെ കുമ്പളങ്ങ കറി പിന്നെ ഇതില്ലേ നമ്മളെ വെണ്ടക്ക ഉപ്പേരി
ആ ആ
വെണ്ടയ്ക്ക ഉപ്പേരിം പിന്നെ ചോറന്നെ ഉള്ള്
ആ ആ
ഹാ
വേറന്താ സുഖം ആ കേൾക്കുന്നില്ലേ
ആ ആഹ് ഇടക്ക് നെറ്റ് കട്ടായി പോകുന്നുണ്ടല്ലേ
ആ റേഞ്ച് കമ്മി ആായിട്ടാണ്
ആ
പിന്നന്ന നിങ്ങൾ ഈ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയത് ഹാംബർ സെറ്റ് ചെയ്യണ മാത്രണോ ഉദ്ദേശിക്കണത്
ആഹ ഹെയബർ പിന്നെ ഫ്രെയിമ ബൊക്ക പിന്നെ നമ്മള ഓ ആ പിന്നെ നമ്മള ബർത്ത്ഡേക്ക ഒക്കെ മുഠായി ഒക്കെ വെച്ചിട്ട് കാർഡൊക്കെ ഉണ്ടാക്കുമല്ലോ
ആഹ ആഹ ആഹ
ഉണ്ടാക്കും
എന്നത്യിന് ഡെലിവറി കെണ്ടുവോ
ആഹ കൊറ വേറയിക്കും മ്മള്
ആഹ അന തട നേീതാ പത്രായി
തുടങ്ങട്ട് ഇപ്പൊ കൊറ
ആഹ ഒരു വർഷൊക്കെ കഴിഞ്ഞോ
ഇല്ല സ്റ്റാർട്ടിങ്ങില വന്ന് തുടങ്ങിയ ജരുുവരി
ഉഹ ഉഹ
നിക്ക് ഇങ്ങോട്ട് വിളിച്ചല്ലേ
ആ
ആഹ അല്ലാ
വീട്ടില് ഗാർഡനൊക്കെ ഒണ്ടോ
എന്ത്
ഗാർഡനൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാല് കൊറച്ച് മുമ്പ്ണ്ടാക്കിയൊക്കെ ഇങ്ങനെപ്പ ചട്ടിയിലണ്ട് അല്ലാണ്ട് അങ്ങനെ ആരും നോക്കലൊന്നുല്ല
ഉം ഉം
ഒരു കൊറോണ ടൈമില് ഭയങ്കര ഇതായിരുന്നു
ആ
ഭയങ്കര പ്ലാന്റുകളും പിന്നെ മറ്റേ പത്തു മണികള് പല പല കാല ഉണ്ടാവ ണോക്കെ പല കൊടുത്ത പരത്തി കൊടുക്കതൊക്കെ
ഉം ഉം ഉം
നിങ്ങള് ഗർഡനോ ഒക്കെ ക്രി ചെയ്യണ്ടോ ഇഷ്ട്ടാണ്
എങ്ങനെ
നിങ്ങള് ഗാർഡന് ചെ വീട്ടിലോ
ചെയ്യാനാ ഗ്രഹണ്ട് പക്ഷെ സാധനം കിട്ടാനില്ല അതാണ് കിട്ടാനില്ലാന്ന് വെച്ചാല് ഇവിടൊള്ള നഴ്സറിയിലൊക്കെ ചെന്നാ ചെ കിട്ടൂട്ടോ
ആ അവിടെപ്പ എന്ന ഗാർഡനൊന്നുല്ല
എങ്ങനെ
അവിടെ ഗാർഡൻഒന്നും ഇല്ലേ അവിടെ അവിടെ മറ്റേ ടൗണിലൊന്നും
ഇല്ല ഇല്ല ആ ഉണ്ട് ഉണ്ട് ക്യാഷ് കൊടുത്താ കിട്ടണുണ്ട് നമ്മള് പണ്ടന്ന് ഇവിടെ കൊഴിച്ചിട്ടുണ്ടാക്കൂലെ
ആഹ ആഹ
അതിന് കുറച്ച് റിസ്ക് ആന്ന് മാത്രം കാരണം ഞങ്ങൾ ഏരിയ ഫോറസ്റ്റ് ഏരിയാണ് അപ്പൊ അവിടെ കൊറച്ച് അനിമൽസ് ഇറങ്ങുന്നുണ്ട് പന്ന്യാളും ഉം ആനയും ആനൊന്നും ഇവിടെ ഞങ്ങളെ വീടിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല കുറച്ചപ്പറൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്
ഉം
ത് കാരണം എന്ത കുയിച്ചിട്ടാലും ണ്ടാവൂല ആഹ അടുത്താണ് ട്ടാണ്
കുട്ടികളെ സ്കൂളൊക്കെ എടുത്തല
ആഹ
നടന്നണ്ടതാണോ
ആഹ ഗവൺമെന്റിന്റെ വണ്ടീന്ന
ഇസ്‌കൂ ൾ വണ്ടിലെ
ഉം ഉം
ഉം ഹസ്ബൻഡ ഗൾഫില അല്ലേ ങ്ങളെ
ഏ
ആ ഹസ്ബൻഡ് ഗൾഫിലാ ലെ
ആഹ
വേറെന്താ എന്നട്ട് വർത്താനം
വേറെ എന്താ അങ്ങനെ പോണ്.
ആഹ് ന്നാ ശരി ങ്ങള് വെച്ചോളി
ആഹ ആയിക്കോട്ടെ
ഉം
എന്ന ശരി
ആ ആ